യൊ
ഹാ കേക്ക്ണ്ടോ
ആഹ് കേൾക്ക്ണ്ട് എന്താ വർത്താനം.
എന്താ രാവിലത്തെ പണീല അത് തന്നെ പണി
ഉം ചായേം കടിയൊക്കെ ആയോ
ആവ്ണു കാല് മാറ്റടാ ആഹ്, അവിടെ എന്താ പരിപാടി. ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ
ഇവിടെ ഞാൻ റസ്റ്റിലാണ് അതെ എന്റെ കുട്ടികള് റസ്റ്റിലായിരുന്നു ആ റസ്റ്റെല്ല എനിക്ക് ചെറിയ ഒരു ഓപ്റേഷൻ കഴിഞ്ഞാണ്. അണ്ടാശയം മാറ്റിച്ച് അണ്ടാശയം ഒഴിവാക്കി. ഉം അല്ലേ കുട്ട്യാള് നാല് കുട്ട്യാൾണ്ട് നാലും അവടെ വീട്ടിലാണ് എട്ട് ഉം സ്വന്തം വീട്ടിലല്ല കല്യാണം കഴിച്ചോട്ത്ത്
ആഹ് അപ്പൊ ഓര് തന്നെ ചെയ്തോളൊ കാര്യങ്ങളൊക്കെ
ആഹ് വല്യ മോള് പ്ലസ് ടു കഴിഞ്ഞിക്ക്ണ് അപ്പൊ ഓള് നോക്ക്ണിണ്ട് പിന്നെ ഇന്റെ മൂത്തച്ചിണ്ട് അവ്ടെ
ആഹ് വല്യ കുട്ട്യാളാല്ലേ
ഉം ചെർതിന് ഒന്നാം ക്ലാസ്സിലാണ് ചെറുതിനാണ്പ്പം ക്ഷീണം അയ്നിപ്പവിടെ വന്ന് ക്കണം അയ്നിപ്പൊ സ്കൂളും മദ്രസുള്ളതോണ്ടേ ഇഞ്ഞി ഇപ്പൊ ഇന്ന് സ്കൂൾട്ട്കാണ്ട് കൊണ്ടര്ണം
ആഹ് അപ്പൊ കാണാതെ നിന്നോളൊ അപ്പൊ ചെറുത്
ആദ്യായിട്ട് നിക്കാണേ ഇപ്പങ്ങനെ വന്നപ്പോ നിക്ക ഉം ഇങ്ങക്കെത്ര കുട്ട്യാള്ണ്ട്
ഇൻക്ക് ഒന്ന് ഒരാളൊള്ളു ഉം പക്ഷെ എനിക്ക് ശെരിക്ക് ആഹ് പക്ഷെങ്കെ ശരിക്കും മൂന്ന് പിള്ളെര്
ശെരിക്ക്
അല്ല ശെരിക്ക് മൂന്ന് പിള്ളേരുണ്ട്ന്നറിയാ പക്ഷെ ഓരെ സ്വന്തായിട്ട് ഒരണൊള്ളൂന്നറിയാ
ഏഹ് മറ്റേ രണ്ടെർണ്ണം ഏഹ് അത് ഏഹ്
ആഹ് ഓളിപ്പം മരിച്ചു രണ്ട് മൂന്ന് വർഷ
ആ ആരൊപ്പം നാത്തൂന്റെ
നാത്തൂന്റെ പിള്ളേര് ഉം
നാത്തൂ ഏഹ് നാത്തൂന് മരിച്ച്ക്കെ
ആഹ് നാത്തൂന് മരിച്ച്
ഔവൂ
ഉം അപ്പൊ ഓരും ഞങ്ങടെ കൂടെ തന്നെണ്
ഏഹ് എന്താ എന്തായ്ന്ന് ഇന്നിട്ട് എന്തെയ്നി അസുഖം
അത് വയ്യാര്ന്നു
ഏഹ്
ഉം ഞരമ്പിന് പ്രശ്നംണ്ടേര്ന്നു
ഏഹ് അങ്ങനൊക്കലേ ഉം ഇന്റതിപ്പം പെട്ടനേണ് ഇപ്പർഞ്ഞത് ഇങ്ങനെ ബ്ലീഡിങ്ങ്ങ്ങനെ ആവൽണ്ട് ര എന്നും മാസം മാസം
ഏഹ് ആഹ് ആഹ്
അപ്പൊങ്ങനെ പനി അങ്ങനെ ഓരോ അസുഖണ്ടാവൽണ്ട് ഇന്റെ ചെറിയ മോന് രണ്ടര വയസ്സായന്ന തൊടങ്ങീക്ക്ണ് അന്ന് ഒന്ന് സ്കാനിങ്ങ് ഇട്ത്തോക്കാൻ തോന്നീല ഇപ്പ ആറു വയസായി കുട്ടിക്ക് ഇപ്പളാണ് ഉം ഇപ്പൊ പിന്നെ ഛർദി തൊടങ്ങി വയ്റ്റില് ഇള്ളമാരി ഛർദ്ദി ക്കലൊട്ങ്ങിയെ അപ്പൊ പിന്നെ നോക്കിയപ്പളാണ് അണ്ടാശയത്തിന്റെ ഉള്ളില് മൊയേണ് മര് മരുന്നിമ ന്നോണ്ടൊന്നും മാറൂല എട്ടേ പോയിന്റ് എത്രോണ്ട്ർഞ്ഞ്
അയ്യോ
ഉം അയ്ല് പിന്നെ വേഗം ചെയ്ത് ഇന്നേക്ക് പത്തീസായിപ്പോ ചെയ്തിട്ട്
ആഹ് ആഹ് ആഹ്
ഏതായാലും അങ്ങനെ ചെയ്ത് റെസ് സ്റ്റ് മൂന്ന് മാസം റെസ്റ്റ് ഇട്ക്കണം പർഞ്ഞ് മൂന്ന് മാസൊന്നും ഇപ്പട്ക്കണ്ടില്ലേനി പയ്നഞ്ചീസം കയ്ഞ്ഞ വേദന മാറിയ പോവേനീന്നേനി കു കുട്ട്യാളെട്ത്താണ് മൻസ്സൊക്കെ മൂത്തച്ച്യൊക്കെ ഇണ്ടവ്ടെ
ഉം ഇമ്പക്കങ്ങനെ മനസ്സൊഴിഞ്ഞ് നിക്കാനും പറ്റൂല
ഉം മറ്റോല് മൂന്നാളും പിന്നെ ഓലെന്നെ ഒറ്റക്ക് ഒക്കെ ചെയ്യും ആഹ് മൂന്നാമത്തോന് ആറിലാണ് രണ്ടാമത്തോള് ഒമ്പതിലാണ് വലുത് പിന്നെ പ്ലസ് ടു കഴിഞ്ഞതാണ് ചേർതിന്റെ കാര്യം ആലോചിച്ച്മ്പാളാണ് എടങ്ങാറ്
അതന്നെ അങ്ങനെ മാറി നിന്നിട്ടുംല്ലല്ലോ
മം മാറിന്നിട്ട് ല്ല. ന്നാളപ്പം മിനിഞ്ഞാ കയിഞ്ഞ ശനിയായ്ച്ച ൻ്റെ അടുത്ത്ക്ക് വന്ന്ന്ന് ഇമ്മച്ച്യ ഞ്ഞാ വേടെ അഞ്ചി സം നിന്നിട്ടു പോണുള്ളൂ ട്ടോ ന്നോട് പറയ ന്നട്ട് പറഞ്ഞ്ക്കാണ്ട് ന്റെടുത്ത് വന്ന് കടന്ന് ഒറങ്ങി. വര്ന്ണ്ട്, കൊണ്ട്രാൻ വര്ന്ണ്ട് പറഞ്ഞപ്പളേ ഒറങ്ങി അയില് പിന്നെ. അയിനിപ്പോ സുന്നത്തിപ്പോ ഇപ്പനേരേ കഴിഞ്ഞിട്ടുള്ളൂ ന്നേ. അപ്പൊ സൈക്കിളൊക്കെ കിട്ടി. പുതിയ സൈക്കിളൊക്കെ. അപ്പൊ ഒന്റെുപ്പാ പറഞ്ഞ് അന്റെ സൈക്കളൊക്കെ ഞാൻ വിക്കും ട്ടോ ഇജ് ങ്ങട്ട് പോന്ന്ട്ട് വീയ കൊടുക്കാനാണ്. അപ്പൊ ആ അതില് വേഗം പോയി അത് പാവം.
പേടിച്ചിട്ട് വന്ന് നിക്കാണേ
ഉ പേടിച്ച് പോയക്കാണ്. അല്ലെങ്കി ഫോണില്ല ട്ടോ സ്സ്നോട് പറയേണ്ടിട്ടോ, ഞാനാഞ്ചിസം ഒഴിവാക്കട്ടോ. ന്നൊക്കെ പറഞ്ഞ് ന്റെട്ത്ത്ങ്ങാനേ കടക്കേന്നു ഇന്നാലെപ്പം ടീച്ചറോട് ചോദിച്ചപ്പോ ടീച്ചറ് പറയാ. ഓന് ഇന്നലെ എന്തോര് ഇറങ്ങാറുണ്ട്. നെഞ്ച്. വേദന വയറ് വേദന എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ ടീച്ചറ് അങ്ങനെ ഉമ്മ ഉമ്മച്ചി കുടിപ്പിക്കണ മാതിരി പിടിച്ച് കുടിച്ചോട്ടോ. ഉമ്മച്ചി ഇല്ലാഞ്ഞിട്ടാ ട്ടോ പറഞ്ഞപ്പോ കുട്ടി കുടച്ച് ഇങ്ങനെ അങ്ങനെ കൊട്ടി കൊടുത്തപ്പോ കുട്ടിക്ക് ശരിയായി അപ്പം എന്തോര് എടങ്ങാറുണ്ട് കുട്ടിക്ക് അല്ലെങ്കി എന്നും കളിക്കലൊക്കെ ഉണ്ട്. ഇന്ന് പ്പം അങ്ങനെ കളിച്ചാനൊന്നും പോയിട്ടില്ല. അപ്പൊ ചെറിയ കുട്ട്യളല്ലേ. അയിറ്റ്ങ്ങളെ മനസ്സിപ്പ അതിപ്പോ നമ്മള് ഉം അറിയില്ല. അന് അയിന് രാത്രി കിടക്കുമ്പോന്റെ വയറുമ്മ കേറി കടക്കണം. കോറച്ചരം. കോറച്ചരം കടന്നക്കാണ്ട് പിന്നെ താഴത്തങ്ങിറങ്ങി കടക്കും ഉമ്മച്ചിന്റെ, ഉമ്മച്ചിന്റെ വയറ് നല്ല ക്ലയാണ് എന്ന് പറയും ഓല്ക്ക് ണ്ടല്ലപ്പോ ക്ലേ കളിച്ചണ അങ്ങനെ പറയും കുട്ടി ങ്ങളെ കുട്ടിക്ക് എത്ര ആയി ന്നിട്ട്.
അവക്ക് മൂന്ന് വയസ്സ്. ഇതാ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആയിരുന്നു.
നിങ്ങൾ ആ ഡി പി യിൽ വെച്ച കുട്ടി ആയിരിക്കു അല്ലേ
ആഹ് അതന്നെ അത് തന്നെ
ആ പിന്നെ നിങ്ങളെ ഹസ്ബൻറിന് എന്താ പണി.
ആ ഹോട്ടലിലാണ്
ഏ പിന്നെ നാത്തൂവിന്റെ കുട്ടികളൊപ്പല്ലേ
ആ ഇണ്ട്
നാത്തൂന്റെ ന്ന്റഞ പുതിയാപ്പ്ലാന്റെ പെങ്ങളെ കുട്ടിളേക്കാരം ല്ലെ അങ്ങനെല്ലേ അതോ ങ്ങളെ ആങ്ങളേ ന്റെ കുട്ട്യളോ
അല്ലല്ല ഹസ്ബൻറിന്റെ
ആ ആഹ ന്നിട്ട് വല്ല്യ കുട്ട്യാള മൂന്നും
ഏ ഇല്ലില്ല. മൂന്നിലും, ഒന്നിലും.
പിന്നെ പിന്നെ ങ്ങളെ കുട്ടീനും കൂടി കൂട്ടിയാണ്ട്ക്കാര മൂന്നണ്ണം ല്ലേ.
ആഹ അങ്ങനെ
അങ്ങനെ ഓ ആ ന്നിട്ട് പിന്നെ നാത്തൂ ഒക്കെ വരലില്ലേ കുട്ടികളെ കാണാനൊക്കെ.
എടയ്ക്കുവല്ലപ്പോഴൊക്കെ.
ഉം അങ്ങോട്ട് കൊണ്ട് വലുണ്ടോ തന്നെ കല്യാണം കഴിച്ചോ ഏ എന്ത് കുട്ട്യളാണ്. പെകുട്ട്യോ ആകുട്ടിയോ
പെൺപിള്ളേരാണേ
ഏഹ്.
ഉം അയാക്ക് തോന്ന്മ്പം വിളിക്കും തോന്ന്മ്പ വരും.
ഏഹ് അപ്പൊ കുട്ട്യാക്ക അങ്ങനാവുമ്പ കുട്ട്യാക്ക് ഇഷ്ട്ടോണ്ടാവുലല്ലല്ലേ കുട്ട്യാളെ ഇഷ്ടത്തിന് നിക്കുമ്പളല്ലേ.
അതന്നെ ഓർക്ക്പ്പൊ കാണണംന്നൊക്കെ ആഗ്രഹണ്ട് പറഞ്ഞിട്ടെന്താ കാര്യം അയ്യാക്ക് പ്പ പിന്നേ വേറെ പിള്ളേരക്കണ്ടോ
ഓഹ് ഓഹ്. ഇതാണല്ലല്ലേ കുട്ട്യാളമ്മ പോയാ കുട്ട്യാളത് കഴിഞ്ഞു. ഞമ്മളെ. ഞമ്മള്മ്മാര്ണ്ടെങ്കി എങ്ങനെങ്കി കുട്ട്യാള മ്മളെ എങ്ങനെങ്കി നോക്കും. ഇന്ന്പ്പൊ ആണുങ്ങള അവസ്ഥതാണല്ലോ കല്യാണം കഴിച്ച ഓൽ വേറ കുട്ടിയായ പിന്നെ ഈ കുട്ട്യാളെന്നും നല്ല സ്നേഹൊള്ളോലാണെ നോക്കും. സ്നഹല്ലാത്തോലാണെങ്കി ഉം
നോക്കൂല ഒന്നും വേണ്ട വിളിച്ചാവരെട്ക്കാൻ ബുദ്ധിമുട്ട് അ പ്പൊ അങ്ങനെയുള്ളോരോട് പിന്നെമ്മളന്ത പറയാ. വാണ്ടെങ്കി വാണ്ട അത്രന്നെ ഉള്ളൂ മ്പക്ക് പിന്നത് ഇവരങ്ങനെ ഭാരൊന്നുല്ല.
ഉം അഹ്പ്പൊ അയ്ന് നല്ല കൂലിട്ടും അല്ലാതെന്താ നമ്മളെ കുട്ട്യാള പോലെ നോക്കിയില്ലെങ്കില് പാവം പടച്ചോനേ കുട്ട്യാളാ കുട്ട്യാള കാണുമ്പോ ഒരട്ങ്ങേറയ്ക്കാരല്ലേ ന്ന്ട്ടന്താങ്ങളെ വിളിക്കല്
എന്നെ ഞാനവർക്ക് അമ്മായിഅല്ലേ പക്ഷെ അമ്മൂസേന്നാ വിളിക്കല് അവര്
ഏഹ് ആഹ് ആഹ്
ചെറുപ്പത്തിലെന്താ ചെറുപ്പ ഉം മൂത്തവള് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പളാണ് ഞാന് കല്യാണംകഴിഞ്ഞ് വര്ണത് അപ്പൊ അന്ന് ചെറുതിലങ്ങനെ വിളിച്ച് വിളിച്ച് ഇപ്പൊഴും അങ്ങനെതന്നെ വിളിക്കും
ഔഹ്
ഉം
അപ്പൊ എങ്ങനെ അയിന് വയറിനന്തേനിനർന് നാത്തൂന്
ഏതാ
എന്തേന് അസുഖം ഇണ്ടായിനത്
ഞരംമ്പിനെ കംപ്ലൈന്റ് ണ്ടാര്ന്നു.
ഏഹ് അത് കല്യാണം കഴിക്കണേന് മുന്നേഇണ്ടായിനോ. ആഹ് ണ്ടായ്ന്ന് അത് അറിഞ്ങ്ങോണ്ടന്നെ കല്യാണം കഴിപ്പിച്ച്
ആഹ് അതെ അതന്നെയള്ളേ പുള്ളിത്തിതാക്കാത്ത്.
ആഹ് ആഹ്. ന്നാലുപ്പയ്ല് രണ്ട് കുട്ട്യാളൊക്കെ ഉണ്ടായല്ലോല്ലേ
ഉം.
നരമ്പ് എന്തണാവലെ നരമ്പിന് എന്തെ
അയ് തേയ്മാനൊക്കെ ഇണ്ടാവുല്ലോ.
ആഹ് ആഹ് ആഹ് അങ്ങനെ.
ഉം
പട്ച്ചോനേ. ഉം ഒരു നാത്തൂനന്നെ ഉള്ളൂ. ആഹ് ഒരാളൊള്ളു പിന്നേ
ഇണ്ട് അവരൊകോ നല്ല രീതിലന്നെ ജീവിക്ക്ണ് എല്ലാരു ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മൂന്ന്.
പിന്നെ ഒരു ആങ്ങളീണ്ട് ആനെമൊത്തം ഇവര് അഞ്ച് അഞ്ച് മക്കള്.
ഉം ഒരാങ്ങെളെന്നെ ഉള്ളൂ ഇങ്ങളെ ഹസ്ബൻഡന്നെ ഉള്ളൂ. അല്ലല്ല രണ്ട് പേരുണ്ട്. ഏ രണ്ട് പേരുണ്ട് ഇങ്ങളാ വൽത്.
ആഹ് ഹ കാക്കുആ
ഉം ഏതായാലും ആഹ് കുട്ടിനെ നോക്ണോൽക്ക് നല്ല കൂലിണ്ടാവും അല്ലാതെന്ത യതീം കുട്ട്യാളല്ലെ ഞമ്മൾപ്പൊ മ്മള കുട്ട്യാള നോക്കണീലേറെ നോക് നോക്കിയാല് അതിനുള്ളത്ണ്ടാവും പടച്ചോന് അതിലേറെ കാരം അല്ല ആഹ് കുട്ട്യാള അമ്മള് ഒന്നും ചെയ്യാൻ പാടില്ല നമ്മളെ കുട്ട്യാള നോക്ക്- നോക്ക്ണ ഇൻകൊക്ക അങ്ങൻത്ത ഭയങ്കരതാണ് ഇന്റെ അമ്മായ്മ്മ ഇതേ മാരി സുഖല്ലാതെ പത്തയ്ബത് വയസ്സയ്ക്ക്ണ് അയ് അജ്ജിന് പോവാന് മൂന്ന് നാല് വർഷായി കൊട്ക്കലൊട്ങ്ങീട്ട് ഇപ്പ ഈ വർഷം കൊടുത്ത് പോയി വന്ന് വന്ന് രണ്ടീസം കഴ്ഞ്ഞ അപ്പത്തിന് അയ്ന് സുഖല്ലാതായി
ആഹ് ആഹ് ആഹ്
അജ്ജ് ചെയ്ത് വന്ന് മൂത്തച്ഛനും ഇമ്മീം ഇപ്പ ഇന്ന്ട്ട് മലബാർ ഹോസ്പിറ്റലി അഡ്മിറ്റൊക്കെർണ് ഇന്ന്ട്ട്പ അവ്ട്ന്ന് മരുന്നൊന്നും കേറ്ണില്ലാർഞ് വീട്ട്ക്ക് പറഞ്ഞയച്ച് ഏതായാലും കൊറ്ച്ച് സമാധാന ഇണ്ട് അർഞ്ഞ് മുണ്ട്ണൊന്നില്ലാ തിന്നാനൊന്നും കയ്യ്ണില്ല മൂക്ക് കൂടേണ് ട്യൂബു കൂടേണ് കൊട്ക്ക്ണത്
അതെ ഓഹ് ഓഹ് ഇപ്പൊ തീരെ വയ്യാലേ
തീരെ വയ്യ ഉം നിചാനും ക ആകെ നീരന്നാണ്ട് അപ്പൊ കിഡ്നിക്കാദ്യേ പ്രശ്നണ്ടെ കിഡ്നി ഇപ്പ നീരെന്നാണ്ട്
ആഹ് ആഹ് ആഹ്
ആഹ് മരുന്നമ്മല് ഇങ്ങന ഇത് കണ്ട്രോളീത് പോവേന് ഇന്ന് രാവിലെ രാത്രി കുടിക്കാണ്ടാവും അവടെ എത്തീപ്പൊ ആഹ് മര്ന്ന് ഇവിടുന്ന് കൊണ്ടോവ മർന്നൊയ് ആഹ് മര്ന്ന് വാങ്ങി വെച്ച് കൊണ്ടോവാൻ മറ്ന്ന് പിന്ന അവ്ടുന്ന് കിട്ടിയ മരുന്ന് അയ്ലേറെ വല്യ ഡോസ്ള്ള മര്ന്നാണ് അയില് അയില് പിന്ന അയ്ന് കഴിഞ്ഞീല പിന്ന അയിനാണെ ഇന്റട്ത്ത് നിക്കും മാണം ഇന്റ ഇങ്ങന - ഓപ്രഷം ചെയ്തതൊന്നും അയ്നറീല ഞ മാളൂന്റ വീട്ട് മാളുന്റ വീട്ട്ക്ക് പോവാണ് അറിം ഇന്നോടെ അയിന് പിന്ന ഇങ്ങന സുഖല്ലാത്തതൊന്ന് അപ്പ അയിനെ അറീച്ചിട്ടില്ല അയ്നെ എടങ്ങേറേക്കാരം വിചാരിച്ച്
ആഹ്
പത്ത് മിനിറ്റയ്ക്ക്ണ്ലേ ന്നാ പിന്നെന്താച്ച ആഹ് ഉം പിന്നെ ഇങ്ങക്ക് ഫ്രീ ആവുമ്പൊ ഇങ്ങ്ട്ടും വുൾച്ചോണ്ടി ഞാന് ഞാ എപ്പളും ഫ്രീയെയ്ക്കാരം വാട്സപ്പില് പറ്ഞ്ഞാ മതി ട്ടോ ഇന്നാ ശരി